ഓ ഓ
ആഹ് ഹലോ ആഹ് കേക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട് എന്താണ് കഴിച്ചാ
ഇല്ല കഴിച്ചിട്ടില്ല വിഷപ്പില്ലങ്ങനെ കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചി
ആഹ്
പിന്നെ വെക്കേഷൻ എവിടെലും പോയെച്ച തുട്ടുവെ
വെക്കേഷന് എവിടെയും പോയില്ല വീട്ടിക്കാ പോയത് എന്റെ വീട്ടിക്ക് പോയി
വീട്ടിലേക്ക് പിള്ളേരുആയിട്ടല്ലെ ആഹ് ആ ഹ് അങ്ങനെ വേറെ സ്ഥലത്തിന് പിള്ളോരായിട്ട് കറങ്ങാനൊന്നും പോയില്ലല്ലേ വെക്കേഷനായിട്ട്
അങ്ങനെ കാ അടുത്തൊരു പലമ്പുഴ പറഞ്ഞിട്ടൊരു സ്ഥലുണ്ട് അവിടെ പോവാ പറഞ്ഞ അവിടെ പണീനാണ് വണ്ടിട്ട് അവിടെ പൂട്ടിയിരിക്കയാണ് പിന്നെ ആഹ് ഒരു ഡാമിക്ക് പോയി പക്ഷെ അത്ര ഇതില്ല കാരണം വെയിലല്ലേ
ആഹ് ആഹ് ആഹ്
ഇപ്പൊ നല്ല വെയില് സമയല്ലേ
ആഹ് അപ്പ വെള്ളൊന്നും ഉണ്ടായി ല്ല വെള്ളോണ്ട്
ആഹ് ആഹ് വൾ അതെ വള്ളവും കൊറവാണ് പിന്നെ അവിടെ അങ്ങനെ നല്ല വെയിലടി ക്കും അതൊരു ഉച്ച സമയറാവുമ്പളാ പോയത് ഒരു പത്ത് പതിനൊന്ന് മണിക്ക്
ആഹ് അടുത്ത് തന്നെയാണാ അല്ലെങ്കില്
ആഹ് കൊറച്ചടുത്താണ്
അടുത്താണ് ആഹ് ആഹ് ആഹ്
ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടാവും
ആഹ് അപ്പ നിങ്ങ വണ്ടിക്ക് പോയാ? ബൈക്കിന് പോയി ആഹ് ആഹ് ഞങ്ങൾ ഇപ്രാവശ്യം വേളാങ്കണ്ണിക്കാ പോയത് കേട്ടിട്ട്ണ്ടാ ഈ വേളാങ്കണ്ണി ആഹ് ആഹ് ആഹ്
ഏതാ സ്ഥലം?
തമിഴ്നാട്
തമിഴ്നാടെന്നെയാണ് ലേ കേട്ടിട്ട്ണ്ട് അത് സ്ഥലം എവിടെയാണെന്ന് അറിയില്ലാ അങ്ങനെ
അറിയില്ല ആഹ് ഞങ്ങ തമിഴ്നാട്ട് തമിഴ്നാ ഞങ്ങ ട്രെയിനിലാ പോയത്
ആഹ് ഓഹ്
നമ്മക്ക് അതാ സൗകര്യേ ബസിലാവുമ്പം നമ്മടയേടാവും ഏതുനേരോ ഇങ്ങനെ ഇരിക്കേണ്ടി വെരും ബസ്സിലാണെങ്കില്
അതെ ഈ ട്രെയിനാണെ കൊഴപ്പുല്ല കൊറച്ചു നമ്മടെ സൗകര്യത്തിന് എന്ത് വേണേ ചെയ്യാ
ആഹ് നമ്മക്ക് ബാത്റൂമിൽ പോണങ്കില് ബാത്റൂമില് അപ്പോ കണക്കാണ് പിള്ളേരൊള്ള സ്ഥിതിക്കേ നമക്ക്
എന്തെങ്കി വാണന്നുണ്ടെങ്കി വെരും ചെയ്യുവല്ലോ
ആഹ് അത് തന്നെ ആഹ് ആഹ്
ഇപ്പ ബസ്സി പോയാ നമ്മ അവര് നിർത്തണ അവിടെലും നമ്മ നിർത്താന്ന് നിർ
നിർത്താൻ പറ്റുള്ളൂ അവര് എല്ലാ പമ്പിലാവിലേക്ക് നിർത്തണേ അപ്പൊ ചെലപ്പോ അങ്ങനെ ആ യൂറിയൻ സൗകര്യം ഒന്നും ഉണ്ടാവൂല
ആഹ്
ചെല സ്ഥലത്ത് എങ്ങനെയാന്ന് അറിയാൻ പറ്റില്ലല്ലോ നമ്മക്ക്
നമ്മക്ക് ട്രെയ്ലാണെ കൂടി അത്രേ ഒരു കാറ്റോട്ടം ഉണ്ടാവും ഈ ബസ്സില് പോവുമ്പോ ഒര് ഇടുങ്ങി പിടിച്ചമാതിരിയാണ് കുട്ടികളൊക്കെ ഇണ്ടാവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ഉം നമ്മക്ക് ഇരിപ്പ് തന്നെ ശരിയാവൂല നമ്മക്ക് കൊറേ നേരം ഒതുങ്ങി കൂടിയിരുന്നിട്ട് പിന്നെ നടക്കണ്ടേ ഒന്ന്
ആഹ് ഇതാണേ നമ്മക്ക് ഇത്തിരി നടക്കാ എന്ത് വേണേ ചെയ്യാ
ആഹ് ആഹ് ഓരെ സ് ആഹ് ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോ കൊഴപ്പല്ല നമ്മക്ക് ചുമ്മാ നടക്കാലോ അങ്ങാടു ഇങ്ങാടു
ആഹ് തെരക്കൊന്നും ഇല്ലങ്കി ഒരു തന്നാ രീതിൽ ഇരിക്കാ എന്തുവേണേ ചെയ്യാം കെടക്കെങ്കിലും ചെയ്യാം ട്രെയിനില്
ആഹ് ഞങ്ങ പോയ ടൈം അന്ന് വെക്കേഷൻ ടൈമാണ് അപ്പൊ എന്നാലും അതികം തെരക്കെണ്ടായില്ലാട്ടാ ആൾക്കാര്
ആഹ് അത് ഓരത്തരും വീട്ടിലൊക്കെ പോയത് കൊണ്ട് അത്ര ഇണ്ടാവില്ലേരിക്കും
ആഹ് പിന്നെ അതുപോലെ ഞങ്ങക്ക് റൂമെല്ലാം കിട്ടിയതും കൊഴപ്പയില്ല തെരക്ക്ണ്ടായില്ല ആ സമയത്ത് പള്ളി വകേ അവിടെ പള്ളി വക റൂമുണ്ട് പിന്നെ അതുപോലെ തന്നെ പൊറത്തും ഹോട്ടലുകളും സംഭവങ്ങളെല്ലാം ഇണ്ട്
ഓഹ് പള്ളി വഴിയാണെങ്കിൽ കമ്മി ആയിരിക്കോ
ഇല്ല പൈസ കൊറവായിരിക്കും
ആഹ്
ന്നു പറഞ്ഞാ സൗകര്യം അത്യാവശ്യം സൗകര്യം ഉണ്ടാവും എ സി അങ്ങനത്ത സംഭവങ്ങള് ഉണ്ടാവൂല്ല
ആഹ് സാധമ്മൽ നമ്മുടെ വീട്മാരി ഇണ്ടാവു ആയിരിക്കും
ഒരു റൂമിൽ തന്നെ മൂന്നാല് കട്ടില്ണ്ടാവും ഇപ്പൊ നമ്മ ഒരു അഞ്ചാറ് പേരെണ്ടങ്കിലും ലാവിശാണ് നമുക്ക് മൂന്ന് കട്ടിലെണ്ടങ്കി സുഖോല്ലേ
ഓ ഒരു ഒരു ഒരു രണ്ട് ഫാമിലിക്ക് കറക്ടായിരിക്കും
ആ രണ്ട് ഫാമിലി സുഖോട്ടിരിക്കാം
ഉം
പിന്നെ ഭക്ഷണേ പാജകം ചെയ്യാൻ ഉള്ള സൗകര്യം ഉണ്ട് അവിട
ഉം നമ്മ കൊണ്ടുപോയി വേണാച്ചാൽ നമുക്ക് പാചകം ചെയ്യാം അല്ലെ
ആ ഞങ്ങ കൊണ്ടുപോയി ഞങ്ങ ഇവിടുന്ന് അരികളും പിന്നെ ചപ്പാത്തി ത്തി പിന്നെ മുളക് പൊടി, വെളിച്ചെണ്ണ അങ്ങനെ ചെല കൊർച്ച് കൊർച്ച് സാധനം ഞങ്ങൾ കൊണ്ടോയി നമക്ക് അടെ നമുക്ക് അവിടുത്ത അരി ഇഷ്ടപ്പെടൂല കുഞ്ഞ് കുഞ്ഞ് അരി ആയിരിക്കും അവിടുത്തെ
അതെ
അപ്പൊ നമ്മ തമിഴ്നാട്ടുകാർക്കത് ഭയങ്കര ഇഷ്ടായിരിക്ക പക്ഷെ നമ്മ കഴിക്കുന്ന നമ്മ ആദ്യായിട്ട് കയിക്ക്
ആഹ് ഇവിടെ അങ്ങൻത്തന്നെയാണ് ഞാന അതന്നെയല്ലേ കഴിക്കണ്
ഏത് കുഞ്ഞരിയാ
അതെ എന്നെ തമിഴ്നാടല്ലേ കല്യാണം കഴിച്ചു കൊടുത്ത അതോണ്ട് ഞാൻ അതേ ശീലിച്ചു
ആണല്ലേ ആ ആ ആ ആ അപ്പൊ ഏ അരിന്ന് പറിമ്പോ നമ്മ ബിരിയാണി അരിയാണ അവിടെ- അല്ലല്ലേ പൊന്നി ആയിക്കും അല്ലേ ആ പൊന്നരി ആ ആ ആ ആ ഹാ കേട്ടിട്ട്ണ്ട് കേട്ടിട്ടുണ്ട്
അത് അവർക്കൊരു ചെറിയ അരി അവർക്കൊരു ഇതാണ് നമ്മുടെ അടുത്തെ അരിയൊക്കെ അവർക്ക് വലിയ അരിയാണ് എന്താ അത്ര വല്യരി തൊണ്ടേന്ന് എർ
ആണല്ലേ ആ
പക്ഷെ അവര് വന്നപ്പ എന്റെക്കെ വന്നാ ഇതൊക്കെ കൂട്ടും പക്ഷെ അമ്മായിമ്മ അവര് ഒന്നോണച്ചാ അരി വാങ്ങും ഈ അവിഞ്ഞ പൊഞ്ഞരി വാങ്ങും ആഹ് പക്ഷെ അവിഞ്ഞമാര് കിട്ടിയില്ലെങ്കിലും കൊറച്ച് ചെറുതന്നെ ആയിരിക്കും
ആ നമ്മ അവിടത്തരിയും ഇവിടത്തെ പൊന്നേരി വ്യത്യാസ ഉണ്ടാവോ
ആ വ്യത്യാസം ഉണ്ട്
ഇണ്ടല്ലേ ആ ആ ആ അവിടുത്തെ തീരെ ചെറുതായിരിക്കും അല്ലെ ചെറുത് ആ ആ ആ ആ
ചലതിനകത്തൊന്നും പറ്റുക പറ്റായിരുന്നില്ല പിന്നീടാണത് ശരിയായത് കഴിക്കാനേതോ ഒരു കഴിക്കുമ്പളേ എന്തോ ഉള്ളി പോണ മാരി തോന്ന
ആണ് ആ ആ ആ ഞാ അങ്ങനെ കഴിച്ചിട്ടില്ല പൊന്നേരി കഴിച്ചിട്ടില്ല
ഇപ്പ കഴിച്ച ശീലായപ്പോ
ഹലോ ആ പറഞ്ഞോ
ആ കയ്ച്ച് ശീലായപ്പോ കൊഴപ്പില്ല
ആ ഇപ്പ ഇപ്പൊ ഇവിടുത്തെ വീട്ടിൽ അങ്ങനെ ഇപ്പ പോണേ അങ്ങനെയാണോ
എന്താ
ഇവിടത്തെ വീട്ടിൽ ഇപ്പൊ ഇതുപോലാണ പൊന്നരിയാണോ ഇട്ട് വെക്കണ അപ്പ എല്ലാർക്കും പിള്ളേർക്ക എല്ലാർക്കും ഇഷ്ടപ്പെടും
അതെ അതെ ബിട്ടേനട അതന്നെയാണ് എന്റെ വീട്ടിൽ പോയാൽ മാത്രം വേറെ- നമ്മടെ അടുത്തായി ഉം
ആഹ് ആ
എന്നിട്ട് കഴിക്ക്ണില്ല ഒറങ്ങാണു
ഇല്ല ഞാൻ ഒറങ്ങാൻ കെടക്കണേന്ന് അപ്പളാർ നാളായാല്ല വിളിച്ചിട്ടന്നരു കോള് അപ്പ കോള് കണ്ടത്
ഓ ഓ
എൻ്റെ എന്റെ ഫോണിന്നെ കൊറെ പേരുടെ നമ്പർ പോയി
അതേ
നമ്പർക്ക് ആഹ് ഫോൺ മാറ്റി കൊച്ചിന്ന് വെള്ളത്തി എടുത്തിട്ട ട്ടേച്ച് ഫോൺ അപ്പൊ അത് കംപ്ലയിന്റായപ്പാ അത് മാറ്റി ആഹ് പുതിയ ഫോണിലാണെങ്കിൽ കുറെ പേരുടെ ഫോൺ നമ്പറില്ല കൂട്ടുകാർ കാണ ടെ എല്ലാ അപ്പൊ ആര വിളിക്കുന്നെ അറിയാൻ പറ്റൂല പേര് സേവല്ലല്ലോ
അതെ ഉം
അപ്പൊ ഞാൻ ഈ നമ്പർ വിളിച്ചപ്പോ ഒരു പരിചയമുള്ള നമ്പർ പോലെ
നോ
ആഹ് ആഹ് പിന്നെ
പിന്നെന്താ ക കറികളായി ചോറായി ഇപ്പം മുണ്ടാണ്ട ഇരിക്കൽ ഞാൻ വെറുതെ കെടക്കായിരുന്നു
ആണല്ലേ ആഹ്
ഫോണും നോക്കി കെടക്കായിരുന്നു അപ്പളായിരുന്നു ഞാൻ വിളിക്കട്ടെ പെട്ടന്ന് വിളിച്ചത് റീൽസൊക്കെ കണ്ടിട്ട് കിടക്കന്നെ പിന്നെ ചിലപ്പോ ചെറിയ ചെറിയ സീരിയലുകള് കാണും ഫോണി തന്നെ അല്ലാണ്ട് സിനിമിലൊന്നു ടി വി കാണില്ല അധികം ഫോണിൽ തന്നെ എന്തെങ്കിലും ഒരു സീരിയൽ കാണും അറയുന്നത്
വീട്ടിൽ അതുപോലെ ടി വി വെക്കൂല ഈ ഉം ചോ ചെറുതിന് കാർട്ടൂൺ മതി എത് ഫോണി വെച്ച് കൊടുക്കും യൂട്യൂബില് മൂത്തതും അതുപോലെ തന്നെണ് ഫോണി വെച്ച് ടി വി അങ്ങനെ രാത്രി വന്ന് ഹസ്ബൻഡ് വന്നാ മാത്രം വെക്കും അല്ലാതെ ഞങ്ങൾ വെക് ച്ച് സീരിയല് കാണൂലത്തെ
ഈ ഫോൺ ഉള്ളതോണ്ട് കൊണ്ട് ഇപ്പ ആർക്കും ടി വിയെ ആവശ്യംമില്ല്യ
ആവശ്യല്ല
ആവശ്യയില്ലണ്ടണ് പൈസ കൊടുക്കണത്
ആഹ് കേബിൾ ആയാലും അല്ലെ
അതെ പിന്നെ സൺ‌ഡേയറക്റ്റ് കൊഴപ്പുല്ല അതാണെങ്കി നമുക്ക് കേറ്റാണേ കേറ്റിയാൽ മതി അല്ലെങ്കി അത് അങ്ങനെ ഇരിക്കട്ടെ പറഞ്ഞു വിടു
ആണല്ലേ ആഹ് ആഹ്
എന്റെ വീട്ടിലൊക്കെ സൺ ഡയറക്ടർ ആയതോണ്ട് ചെറപ്പോ ആഹ് ചെറ് പ്പോളേ കേറ്റുള്ളു അല്ലെങ്കി കേറ്റിയാ കാണും അല്ലെങ്കി അങ്ങനെ ഇരിക്കും അല്ലെങ്കി കേ റ്റില്ല്യ അങ്ങനെയാണ്
ഏത് അതു സംഭവം മാസം മാസം ചാർജ് ചെയ്യണം അങ്ങനെയാണോ
ആഹ് റീചാർജ് ചെയ്യണം നമ്മൾ മാ
റീചാർജ് ചെയ്യണം ആഹ് കറ
അതില് ഇരുന്നൂട്ടുമ്പത് ആണെങ്കി ഒരു നോർമൽ ചാനല് കിട്ടും
അത് നമ്മൾ സാധാ ഫോൺ ചാർജ് ചെയ്യണ പോലെ അല്ലേ
ആഹ്
ഈ ഡേറ്റ് ആകുമ്പോ കട്ടായി പോവും അല്ലെ കട്ടായി പോവും
പക്ഷെ അ ഒന്ന് നോക്കുമ്പോൾ അതാ നല്ലത്
ഏതാണ്
അല്ല ഒത്ത് നോക്കുമ്പോ ഇതാണ് നല്ലത് പറയാ റീചാർജ് ചെയ്യണത്
റീചാർജ് ചെയ്യണ ആ ആഹ് ആഹ് ആഹ്
അതാണെങ്കി നമുക്ക് ആവശ്യത്തിന് കണ്ടാ മതി പൈസ ഇല്ലെങ്കിലും ഇല്ലെങ്കിലും അത് കൊ പ്പുല്ല ഇത് വേണെങ്കി പൈസ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമു
ആഹ അത് ശരിയാണ് കേബിള ഞങ്ങൾ ഇവിടെ കേബിൾ ആണ് ഇല്ലാതിരുന്നത് ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ മൊത്തം കേബിൾ ആണ് എന്ന് പറഞ്ഞ ഇപ്പ ഒരു മാസം നമുക്ക് കൊടുത്തില്ലെങ്കിലുംകുഴപ്പ ല്ല പക്ഷെ എന്നാലും ഫിക്സ്ഡ് ചാർജ് ആയിരികേം ആഹ് ആഹ് ആഹ്
നമ്മ പിന്നെ അത് കൊടുക്കന്നേ വേണ്ടേ ഇതാണെങ്കിൽ ഒരു കൊഴപ്പ ഇല്ലല്ലോ നമ്മക്ക് കയറ്റിമ്മ നമ്മടെ പൈസ ഉണ്ടെങ്കിൽ കയറ്റിയ മതി ഇല്ലെങ്ങി വേണ്ടാ പറഞ്ഞിട്ട് അങ്ങനെ വിടാ ബാലൻസ് കേറ്റാനമാതിരി ഇത് അവിടെത്തന്നെ നിൽക്കുകല്ലേ ആഹ ബാലൻസ്
ബാലൻസ് ഉണ്ടാവും ആഹ് ആഹ് ശരിയാണ്. അവിടെ എങ്ങനെ ചൂ ആ ചൂടിന്റെ സമയത്ത്ങ്ങനെ നല്ല പൊരിഞ്ഞ ചൂടായിന്നാ ചൂടില്
ഇപ്പോളും നല്ല ചൂടന്നെയാണ് ചൂട് സമയത്ത് നല്ല ചൂടാണ്. ഇപ്പോളും ഉണ്ട്
ഇപ്പൊ രണ്ടു ദിവസം ഇട്ട് നല്ല വെയിലാന്ന് തോന്നും അല്ലേ
അതെ നല്ല വെയിലാണ് ഒരു കാ കാറ്റ് ചെറുതായിട്ടേ ഉള്ളൂ
പക്ഷെ ആ വെയിലിൽ നല്ല ചൂടുണ്ടല്ലേ ആഹ് ഇപ്പൊ ഞങ്ങൾക്കെന്നെ പുറത്തേക്ക് പോവുമ്പോ തന്നെ മനസ്സിലായി ഞാൻ പറഞ്ഞില്ലെ പുറത്തെ പുറത്തേക്ക് പോയിട്ട് വന്നേ ഉള്ളേ അപ്പൊ നല്ല ചൂടാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോ നമുക്ക് മഴ നേരത്തെ മ ചൂട് മഴെയന്ന് കഴിഞ്ഞ ആഴ്ച
സൈട്ട ഇല്ല
ഇവിടെ ഇല്ല മഴയില്ല
ഉം അവിടെ മഴയില്ലാത്ത കൊണ്ടാണ് ഇവിടെ കാ റ്റില്ലാത്തത്
കാറ്റ
ആഹ് നല്ല അവിടെ മഴ പെയ്ത കടെ ചെലപ്പ ഒരു ഒരു മൂടാപ്പായിട്ട് നിക്കും
ആഹ് ആഹ് ഇവിടെ രാവിലെ പൊടിഞ്ഞന്ന് മഴയന്ന് പറയാൻ പറ്റൂല പൊടിവുണ്ടായി ഇങ്ങനെ മഴ കാറ് പോലെ പക്ഷെ മഴ പെയ്തില്ലട്ടാ
ആഹ് ശരിട്ടാ
ആഹ് ശരി ശരി ആഹ് ഓക്കെ